പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ?
ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചില്ല. കയ്ക്കണത്ര ചായ കുടിയ്ക്കണത്ര.
അല്ല ഇന്നെന്താ സ്പെഷ്യൽ എന്ത്?
ഇല്ല സ്പെഷ്യല് എന്ത് അപ്പം പിന്നെ ബീംബിസ് കറി. അപ്പം ദോശ
ആഹ അഹ ഇവടെ ഇന്ന് ദോശന്നെ ദോശെം സാമ്പാറും.
ആഹ അതന്നെ മറ്റേ പച്ച ബീംബീസ് ല്ലേ
ആഹ മനസ്സിലായി മനസ്സിലായി. അല്ല ഹസ്ബൻഡ് നാട്ടില് വന്നത് പോയോ?
ഇല്ല ഇണ്ട് ഇപ്പ ഇടെ ജോലിക്ക് പോകുന്നുണ്ട്. ഡ്രൈവറായിട്ട് കാസ് ഇടെ വണ്ടില്
അതെ അല്ല അപ്പം നാട്ടില് എത്ര സത്തിന് ലീവിന് വന്നാ
ലീവിന് ല്ല അഹ ആ ജോലി പോയിട്ട് വേറെ ജോലിയ്ക്ക് അപേക്ഷ ഇങ്ങനെ കൊടുത്തിട്ട് വരുന്നില്ലേ. അങ്ങനെ കൊടുത്തിട്ടില്ല എന്തിൻ്റെ അത് കൊറച്ച് ലേറ്റായി പോവാന് അങ്ങനെ എന്തോ പോയെ
അതെ
പൊര കൂടെയായി സമയത്ത് അങ്ങനെ എന്തോ എന്തായി
ആഹ എന്തേര്ന്നു അവടെ ജോലി അപ്പം?
അതന്നെ ഓഫീസില് എന്തിൻ്റയൊ അങ്ങനെണ്ടായി അങ്ങനെ അങ്ങനെ പോയത്. അങ്ങനെ ഇപ്പം ഇവിടെ പോവും ഇവിടെ ടൗണില് പോകുന്നു. പണിയ്ക്ക് ജോബ്
ആഹ അല്ല ഇനിപ്പത് കഴിഞ്ഞി ട്ട് വേറൊന്ന് വേറെ അപേക്ഷിച്ചിട്ടുണ്ട്ല്ലേ
ആഹ ചെലപ്പം പോവു നേരം ശരിയായെങ്കി നേരെ പണി കി ട്ടുന്ന് ഒറപ്പുണ്ടെങ്കി പോവുന്ന ഇല്ലങ്കി അന്ന് പോയിട്ട് മടങ്ങിട്ട് വന്ന്ണെ അതുകൊണ്ട്
അതിലെ പോവാനൊരു ഇത്
പിന്നെ അതുവല്ല നമ്മൾ ഒരുപാട് പൈസ മൊടക്കീട്ടല്ലേ പോ വുന്നതും.
ആഹ അങ്ങനെ പോയിട്ട് എന്തോ ശരിയായില്ല അതുകൊണ്ട് പിന്നെ നേരെ അറിയാണ്ട് പോവാത്ത അതുകൊണ്ട്. നമ്മ നേര അറിയാണ്ട് പോയിട്ട് ഇന്റെ ഈ സമയം പോന്നല്ലേ ഇത് ക്യാഷ് അതോണ്ട് ഇപ്പൊ ഇപ്പൊ ഒമ്പത് മണിക്ക് മൂന്നാളും പോയി പുള്ളേരും പോയി. എന്റെ ഹസ്ബൻറും പോയി. അങ്ങനെ ഞാന് ചായ കുടിക്ക യ്ക്കണത്രെ തരക്ക്ണ്ടായി അപ്പ ഇല്ലെങ്കി പത്തര മണിക്ക് പോല്ല് ഇന്ന് മുൻപ് പോകാനുണ്ടായി അങ്ങനെ മുൻപ് പോയി അങ്ങനെ ഞാൻ ചായ കുടിയ്ക്കാണ് അത്രെ. ഭക്ഷണം കയ്ക്ക ആഹ
ഇയ്യ് പ്പ ഉച്ചയ്ക്ക് ഉള്ളതൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടൊ?
ഉച്ചക്ക് ചോറ് ഞങ് ക്ക് മാത്രം പുള്ളേർക്ക് സ്കൂൾന്നല്ലെ വൈന്നേരാന്നല്ലോ അവർ വര്മ്പം ഞാൻ ഒറ്റയ്ക്കല്ലെള്ളേ അങ്ങനെ ചോറ് മറ്റെയ്ല് റൈസ് കു കുക്കറ്ല് ഇന്നലെ ര ബെച്ചി ഞാന് ചോറ് രണ്ടാ രണ്ട് വട്ടം വെ ക്കുന്ന് രണ്ട് ഗ്ലാസ് ആയിട്ട് അപ്പം എല്ലം കൊർച്ചുണ്ട് ചോറ് ഫ്രിഡ്ജില് ഞങ്ങക്ക് മതി പുള്ളേർക്ക് പിന്നെ നോ
അപ്പ എങ്ങനെ റൈസ് കുക്കറ്ല് ഇട്ത്ത് വെക്കലൊ അതൊ ഫ്രിഡ്ജിന്ന് നേരിട്ട് കഴിയ്ക്ക്യേ
അല്ല അത് ചൂടാക്കിട്ട് കഴിക്കും
ആഹ്
ചോറ് വെന്തഴറ്റുന്ന ര ഞമ്മക്കന്നെ നമ്മക്ക് ഒര് കൊർച്ചമ്മക്കണ്ട വര്ന്നല്ലേ അങ്ങനെ രണ്ട്സ്ത്താക്കിട്ട് ബെച്ച്
എനിക്ക് കഴിയില്ല അങ്ങനെ നമ്മള് തലേന്നത്തെ ഭക്ഷണം നമ്മള് കഴിക്കോല്ലോ ഇ ഇവിടെ കഴിക്ക്യാത്തല്ലട്ടോ ഞാൻ മാത്രേ കഴിക്ക്യാത്തൊള്ളേ
അങ്ങനെ അങ്ങനെ ചോറെന്തോന്നില്ല ബെള്ളം ഒഴിക്കുന്നില്ല ബെള്ളം ഒഴിക്കുന്നില്ല
ഏഹ്
ബെള്ളയ്ക്കാണ്ടെ കല്ല് പോലെ ഇണ്ടന്നല്ലേ നല്ല ചോറ് പോലെന്നെ അത് മാത്രം വാ
ല്ലേ നമ്മളാ ഉണ്ടരി
ആഹ് ഏതായാലും റൈസ് കുക്കറർല് ഒരിസ് വെക്കാം പറ്റ്ല്ല ഒരിസ അതും ബേവ്ന്നില്ല ഏഹ് കൊർച്ച് ഏറെ വെക്കണം അയിൽ വെക്ക്ന്ന്ണ്ടെങ്കി മറ്റേച്ചാൽ വറ്റുന്നില്ലല്ലേ ഒര്സ വെച്ചിട്ട് പിന്നെ ഞ കുറച്ച് ച്ചല്ലേ അതോണ്ടാ ഇങ്ങനെ ആക്കിയത് അതൊയികാ ബാറെന്ത് ഞാനും അങ്ങൻത്തെ
അല്ല ആളെന്ത് എന്തിന്റെ ഡ്രൈവറാ
എന്ത്ന്റെ ഡ്രൈവറാന്ന
ആഹ്
സാധനെല്ലം കൊണ്ടോവുന്നില്ലേ ഏങ്ങനെ എന്തെല്ലാം ആ അൻത്തെ എന്ത
രാവിലെ ഡ്യൂട്ടിക്ക് പോയാ പിന്നെ വൈകുന്നേരത്തിന് എത്തോ
ആഹ് വൈകുന്നേരം രാത്രി ആവനം വൈകുന്നേരം കഴ്ന്ന് ആഹ് ഇന്ന് മുമ്പ് പോയതോണ്ട് ചായ കുടിക്കാൻ വൈത്ത് പത്ത് മണിആയി ഉം
ആഹ് ഇനിയിപ്പ ഇതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് വൈകുന്നേരാവുമ്പോക്ക് പിന്നെ വൈകുന്നേരത്തെ ഡ്യൂട്ടി തൊടങ്ങണംല്ലേ
ആഹ് വൈന്നേരൽ ഓർക്ക് ബരും പക്ക് പുള്ളാർക്ക് എന്തെങ്കും ബക്ക് ബരുംമ്പക്ക് എന്തെങ്ക് ആക്കാന് ചായക്ക് എന്താക്കല് ഇല്ല അവരേക്കാ ബേക്കറിനെന്നും കൂട്ടരേക്കും എന്തെങ്കും ചായക്ക് എന്ത് ഇപ്പ പണിയല്ലാം ഇന്നുണ്ട് ആഹ് ആഹ് ഇണ്ടാക്കിട്ട് വക്കു എന്തങ്കും എണ്ണക്കടി എപ്പങ്കൊ എപ്പളാക്കലില്ല എടക്കട്ക്ക്
ഉം
അങ്ങനന്തങ്കാക്കും ഇസ്ബെ വീട്ടക്ക് ഇപ്പ കുറേഅയി പോവാതെ സ്കൂള് മദ്രസ് ഉള്ളതോണ്ട് പോയിറ്റാ കൊർച്ചൊന്ന് കയ്യണം അട്ച്ചരാൻ പോവ്റ്റ ഇത് ആടെ പണിയെന്തുല്ലാല്ലേ ബസ്റ്റ്ല്ലേ ഫോണ് വിളിച്ചിട്ട് ആഹ് ഉം
ഇപ്പൊ എത്ര മക്കളാപ്പോ
രണ്ട്
ഏഹ് രണ്ട് ആൺകുട്ടിയോ അതൊ പെങ്കുട്ടിയോ
പെങ്കുട്ടി
രണ്ടും പെങ്കുട്ടിയള്ലേ
ആ രണ്ട് പെൺകുട്ടി ആഹ് രണ്ടിലും നാല് അഞ്ചില് ഉ അതെ പിന്നെന്തേ
എങ്ങനെ പഠിക്കാനൊക്കെ അവരെങ്ങനെ
ഉം മോശയില്ല കൊയപ്പയില്ല അത്രന്നെ ആ പഠിക്കുന്നണ്ട്
സ്കൂള് വിട്ട് വന്ന കഴിഞ്ഞാൽ അപ്പം ഇരുന്ന് പഠിക്കുവോ
ഇല്ല ഒന്ന് ചെല്ലണം ചെല്ലി ചെല്ലി ചെല്ലിയിട്ട് ഇതാക്കണം ചെറുത് പടിക്ക അല്ല ചെറുത് വന്ന പാട് പടി ഇതാക്കു എഴുതാനുള്ള പെട്ടന്ന് എഴുതും വലുത് മാത്രം കൊറച്ചനരം കൈയണം കൊറച്ചുനരം ഉണ്ടാക്കണം സ്കൂൾ വരുന്നല്ലേ അപ്പോഓൾക് ഒന്നും കഴുന്നില്ല കുറച്ച് നേരം കൈ്യണം ചെല്ലത് കേട്ടില്ല്പ ഇതാക്കൂ മറുപ്പ് പിടിച്ച പിന്നെ വേറെ കരിയല്ലും പിടിച്ചലല്ലാം ഉണ്ട പറഞ്ഞ അങ്ങെ
മ്മ്മ്
പിന്നെന്താ ഏഹ
ഇവിടെയ തന്നെ ഇവിടെ ഇവിടെ പിന്നെ തുടങ്ങിയിട്ടാണല്ലോ സ്കൂളിലട്ട് വന്ന ഇപ്പ തന്നെ വേഗം അത് എഴുതാനുള്ളൊക്കെ നോക്കും പിന്നെ അവക്ക് പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കല്ലോ ഇ രാത്രി ഒരു പാട്ടായിരിക്കും
എന്ത് പാട്ട്
രാത്രി രാത്രി പിന്നെരു തിരക്കായിരിക്കുംന്ന്റിയ
അങ്ങനെ ഞാൻ വിചാരിച്ചു പാട്ട് പാടുന്നു രാത്രി പിന്നെ സാരമല്ല മുമ്പൈ എല്ലാം എഴതിട്ടായ പിന്നെ രാത്രി എന്തായങ്കും പ്രശ്നമില്ല ഉറങ്ങിയ സാരല്ല
ഭക്ഷണം കഴിച്ചു ഒറങ്ങ എന്താച്ച ചെയ്യാലോ
ആ് അത് തന്നെ ഞാൻ പറയലേ എന്തെങ്ങ് ചെയ്തിട്ടുമ്പോ നിക്കക്കുമ്പ എന്ത് പണം കാക്കിക്കാം നിങ്ങ മനിലല്ലേ പറോട്ട് ഉറങ്ങിയും സരില്ല എന്താക്കി എന്താ ടി വിക്ക് ഓണക്കുന്ന
ഫോണിലൊക്കെ കളിക്കോ ഇവര്
ആഹ് ഫോണിലൊക്കെ കളിക്കും ബെൽത്ത് കളിക്കും ചറത് അങ്ങനെ കളിക്കല അത്ര ഇതാക്കില്ല തമ്പിക്കല്ല അല്ല ഉള്ള അത്ര ഞാൻ ചെല്ലേക്ക് കേക്കു പിന്നെ നക്കല്ല എന്താ ആര കരയുന്ന് കുട്ടിയ
അത് മോളെ മോൾക്ക് കുത്തി വെച്ചിട്ട്
ആഹ ആഹ്
ആക്ക് കാല് അപ്പ ഞാനെ ഇന്റെ മഡീല് ഇത്രയും നേരം ഒറങ്ങിരുന്നു അപ്പൊ ഞാന് ക്കെടതെത് ഇന്റെ കയ്യ് കടഞ്ഞപ്പ ഞാനൊന്ന് കെടത്തെ കെടതെന് കരയ
ആഹ് അതെ അപ്പോൾ എ മേ കുളികയില്ലയ്ന് മേര്ന്ന്
ആഹ് മ
ആഹ് കൊടുത്ത ഇന്ന ഇന്നലെ വെച്ചതാ ഇ ഇന്നലെ ഇ ഇന്നലെ വെച്ചതാ എഞ്ചിഷം
ആഹ് ഇന്നലെ വേച്ച ഇന്നലെ ബുധനാഴ്ച എല്ലേ
ആഹ് അതന്നെ അപ്പ ഇന്നേക്കു നല്ല നമ്പല് ഇണ്ടാവും ഇന്ന് നാളക്ക് കൊറിം അങ്ങനെ അല്ല അതെ നമ്പർ രണ്ട ഒരു ദിവസം ഫു ബെച്ചിട്ട അമ്മണ്ടല്ല പിറ്റേ ദിവസണ അയിന് ന്നമ്പല അറിയ്ന്ന
നമ്മ്
നല്ല ന്നമ്പല് ബീങ്ങിട്ട്ണ്ടാ പെന്തിട്ട്ണ്ടോ
ആഹ് വീങ്ങിട്ട്ണ്ട്
അതെയ ആഹ്
അല്ലെങ്കിലോ ആള് നല്ലോണ്ണം മെലിഞ്ഞിട്ടാണ് ഒന്നും ഭക്ഷണം ഒന്ന് ശരിക്ക് കഴി കെ ഒന്നും ചെയ്യൂല
അതെയ അപ്പൊ ഇപ്പൊ നല്ല നമ്പലം ഉണ്ടാവും നല്ല ക്ഷീണന്നുണ്ടാവും
ആഹ് ഇപ്പ ഇതും കൂടി ഇങ്ങട്ട് അത് സഹിക്കാനുള്ള ആ ശേഷി
ആഹ് ചോച്ചി എത്രയ് ഒന്നരയ്സ്സ
ഒന്നര വയസ് കഴിഞ്ഞു നവംബർ ആവുമ്പോ രണ്ടു വയസ്സാവും
അതെയ ആഹ്
അതന്നെ നല്ല ഈ നല്ല നമ്പലം ഉണ്ടാവും നല്ല വേദന ഉണ്ടാവും ഫുള്ള് പനി ഉണ്ടാവല്ല പനി ഇണ്ട
ആഹ് ആഹ് പനിണ്ട് പനി ഇന്ന് രാവിലെക്കെ നല്ല പനിരുന്നു ഇപ്പ മരുന്ന് കുടിച്ചപ്പോ കൊറേ മാറ്റണ്ട്
ആഹ് മര്ന്നാ പാരസിറ്റിമോളിന്റെ
ആഹ് പേരസിറ്റമോള് തന്നിട്ടുണ്ടാവിടന്ന് പനി എന്തായാലും വരല്ലോ അപ്പൊ
ആഹ് അതന്നെ ഒന്നര വയസ്സിന്റെ തൂയി നല്ല വേദണ്ടാവും മറ്റേ ഇതുപോലല്ല ആ അറി
ഇനിയിപ്പൊ കൊറേ ഇനിയിപ്പൊ കൊറേ ഇത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചക്ഷൻ
ആഹ് ഇനി അഞ്ച് വസാണ്
അഞ്ചാം ഇനി അഞ്ച് വയസ്സിലാണ് ഇഞ്ചക്ഷൻ
ആഹ് അതന്നെ അഞ്ചു വയസ്സിലാണ് ഇത് വെക്കാൻ അത്ര പണി വെക്ക വെക്കാന്
ഇനി
അടെ പെനി ഇങ്ങട ഇങ്ങന ക്കാ ആഹ് നല്ല നമ്പലം ഉണ്ടാവും അതടിക്ക് വേദന ഉണ്ടാവും
ആഹ് ഇത് നല്ല വേദനണ്ട് അതാണ് ഇത്ര അത് സഹിക്യാൻ പറ്റാഞ്ഞിട്ടാണ് ഓള് ഇങ്ങനെ കെടന്ന് കരയ്ണ
ഇല്ല കലക്കി നല്ല ജിന്നാന്തല്ല
ആഹ് ഇന്ന് രാവിലെക്കെ നടന്നു ഇന്ന് രാവിലൊക്കെ മെല്ല ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു
ആഹ് ബയ്യമ്മ വേദന വന്നേനു ആഹ്
ആഹ്
പിന്നെന്തയ് മഴ പോയോ?
ആഹ് മഴ കൊറവ്ണ്ട് ഇപ്പൊ
ആഹ് ഇതന്നെ ബെയ്ലില്ല മഴ കൊറവുണ്ടന്നല്ലോ
വിളിക്കാട്ടോ
ആഹ് ശരി